അലോ
അലോ
ന്താർത്ത നല്ല വർത്ത ആഹ് കേ
അഹ്
എന്താർത്താനൊക്കെ വെയില്ണ്ടാടെ ഇവിടെങ്ങനെ മ്മന്റെ ഒരു പറ്മ്പ്ണ്ട് ഉം അവ്ട്ക്ക് പോണ
ആഹ് ഉം പ്പ മഴയൊന്നുല്ലെ ഇബ്ടെപ്പൊരു മഴ പെയ്തിചോർന്നല്ലോ
ഇല്ല അവിടെ നല്ല വെയ്ല
ഉം ഇപ്പ വെയിലർച്ചുചെയ്തണെ ടെ മഴ പെയ്ത് ചോർന്നെന്റെട്ക്ക് നോമ്പൊന്നുല്ലേ നോമ്പില്ലേ.
നോമ്പുണ്ട് നോമ്പൊക്കെ നോറ്റിന്.
ഉം പറമ്പിൽ എന്താ കൃഷി എന്തേലും ഉണ്ടോ
അതല്ല ഓല് സ്ഥലം എടുത്തതാ വീടെടുക്കാനെ അപ്പ അത് കല്ലൊക്കെ അടിച്ചിടിനെ. അവിടെ കല്ലിന്റെ മൂൾക്കൂടൊക്കെ പുല്ലെ വന്നിനെ
ആഹ്
ഒക്കെ എന്നൊക്കെ വെച്ചിട്ട് ഞാനും ഹസ്ബൻഡും ഇങ്ങനെ പോന്ന
ഉം ഉം തറപ്പണി കഴിഞ്ഞിണോ?
ആഹ് തറപ്പണി കഴിഞ്ഞാണ്ട് കല്ല് അടിച്ച് വെച്ച അത് തറയുള്ളൊരു പറമ്പാ വാങ്ങിയെ അങ്ങനെ
അവിടെ അടുത്ത് തന്നെ
ഇല്ല ഇവിടന്ന് കൊറച്ച് ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് കൊറച്ച് പോരാനം. അപ്പോ ഏതേലും നോമ്പ് നോറ്റ് വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ ഹ അ
ആഹ് മക്കളൊക്കെ പോയി
ആഹ് മൂപ്പര് മണ്ണൊ ക്കെ കൊത്തി ഇങ്ങനെ ഇടാ അപ്പൊ ഞാന് ഇങ്ങനെ അവിടെ വെറുതെ നിക്കയാണ്.
ആ ആ ആ
ഉം
ആശേരി
പിന്നെ എന്താ അവിടെ വിശേഷയൊക്കെ.
ഇവിടെ എന്താ ഇന്നിപ്പോ നോമ്പായോണ്ട് ഒന്നും വെച്ചുണ്ടാക്കൊന്നും ഇല്ലല്ലോ.
അന്നെ പണിയൊന്നുല്ല.
ഓ ഓന് കഞ്ഞിയാ കഞ്ഞിയൊക്കെ കഞ്ഞി കുറച്ച് വെച്ച് വെച്ചുണ്ട് ചോറൊന്നും വെച്ചില്ല ചോറ് ആയാ പിന്നെ എനിക്ക് കറിയൊ മടിയാവുവാ
ആഹ് അതന്നെ
കഞ്ഞി കൊണ്ട് വെച്ചാല്
ആഹ് വൈകുന്നേരം ഇന്നെന്താ സ്പെഷ്യല്
വൈകുന്നേരം ദോശ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാ പ്ലാന് ഓ ഇന്ന് മാവു ണ്ട് കൊറച്ച് ഫ്രിഡ്ജില് അപ്പൊ അതണ്ട് ഞാന് ഒറ്റക്ക്‌ നോമ്പ് നോറ്റിട്ടുള്ളൂ
ഉം
അപ്പൊ
ഞാന് ഇവിടെ ഓലും ഇന്നിപ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാച്ച മൊഹറം ഒമ്പതിന് ഒക്കെ നല്ല ഭക്ഷണം പത്തിന് മൊഹറം പത്തിന് നല്ല ഭക്ഷണം ഉണ്ടാക്കണത് നല്ലതല്ലേ പിന്നെ തല്ലേ അപ്പാത് കയിച്ചിട്ട് ഇങ്ങനെ ചിക്കൻ ഇവടെ വാങ്ങി പിന്നെ മസ മസാല തേച്ച് പോന്ന്ണ് ചിക്കന്
ചെന്നിട്ട് ബാക്കി തീരുമാനിച്ചെ ഓൻ ആഹ്
അത് ശെരി
ബിരിയാണിക്കായിനീ ഞാൻ പറഞ്ഞീനീന്നോ
അതോ
ആഹ് ഒന്നെങ്കിലല്ല അങ്ങനെ സ്പെഷ്യല് ഒന്നുമില്ല പണി ഇല്ല കുറച്ച് ദിവസം ആയിട്ട് പിന്നെ കുറേ സ്പെഷ്യലൊന്നും നടക്കൂല അപ്പോൾ ഒന്നെങ്കിൽ കടായി ഉണ്ടാക്കാൻ പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ ഉം ഏഹ് ഞാൻ വിചാരിച്ച് പിന്നെ എന്ത്‌ എന്താ മറ്റേ ഇതുണ്ടല്ലോ ഫ്രൈഡ് റൈസും
ആഹ് ആഹ് ഫ്രൈഡ് റൈസും കടായിയും നല്ല കോമ്പിനേഷനാ
കടായിയല്ല ഉം ഗ്രേവി ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ്
ആഹ് ആഹ് ആഹ് ആഹ് ചില്ലി ചില്ലി മാരിണ്ടാക്കെ
ഉം ചിലപ്പോൾ ഉണ്ടാക്കണം
യൂടൂബിലൊക്കെ ഇങ്ങനെ കാണുണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിട്ടൊന്നുമില്ല ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു ദിവസം
മന്തി ഉണ്ടാക്കാനാണെങ്കിലും അതിനുള്ള അരി കിട്ടണം റേഷനരി മതി റേഷനരിയനോടെ ഉണ്ടാക്കി തിന്നങ്ങട് മടുത്ത്
ആ ആഹ് ശെരി റേഷനരിയോണ്ട് മന്തി ഇണ്ടാക്കെയ്ണ്ട് നിങ്ങള് ആ വെള്ളത്തിട്ട് പൊതു പൊതിടുത്തേണ്ടി വരൂലേ കൊറച്ചു നേരം ഇമ്മപ്പൊ അവര് അരി കാണാൻ രസണ്ടാവൂലല്ലോ
കാണാൻ വല്യ രസം ഒരേ പോലെതന്നെ ഉം കാണാൻ ലുക്ക് കുറയും പക്ഷെ മറ്റേമാർക്കെന്നെ ടേസ്റ്റ് ഒക്കെ ഒരേ സെയിംമ് കൊറേ മാസം മസാലയിട്ട് ഒന്നും അല്ല ഉണ്ടാക്കല് സാധാപോലെ ആ മാഗ് ക്യൂബും ചിക്കനും പിന്നെ മന്തി മസാലയും ഇട്ടിട്ട് കുഴച്ച് വെക്കും എന്നിട്ട് അയില് പൊരിച്ചിട്ട് അയിന്റെ മോള്ക്ക് ചോറിട്ടിട്ടെ സിമ്പിൾ പരിപാടിൽ ഉണ്ടാക്കുള്ളൂ തക്ക് പച്ചമുളക് നല്ലോണം ഇടും ചോറ്ക്ക് എന്നിട്ട് ആഹ് അപ്പ അത്ങ്ങിടെ
ഞാന് രണ്ട് പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കി പക്ഷേ ഈ റേഷനരികൊണ്ട് ഉണ്ടാക്കിട്ടൊന്നുമില്ല
റേഷനരി ഉണ്ടാക്കിയാലും അതേ മരിക്കാന അപ്പ ഞാനിങ്ങനെ ആകെ ആലോചിച്ചന് റേഷൻരി കൊണ്ട് പന്തി ഉണ്ടാക്കിയാലോ അ അങ്ങനെ ആലോചിച്ചാലോചിച്ച് പിന്നെ താലും ഞാനിപ്പോം ചിക്കൻ മസാല തേച്ചിച്ച് പോകുന്നു
അപ്പൊ ഞാനാണെങ്കിൽ ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ട് മ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട വച്ചച്ച് പോന്നത് എപ്പോഴല്ലേ കുറച്ച് മുന്നേ മസാല ഇട്ടി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ
ആഹ
അപ്പൾ ഒന്ന് ഇപ്പം ഞാൻ വിചാരിക്ക കഴിഞ്ഞ ഇപ്പൾ മന്തിക്കാണെങ്കിൽ വാക്യൂബില് ഉപ്പുണ്ടാകും അപ്പം ഇഞ്ഞേ പറ്റൂ ഇഞ്ഞഞ് വന് എടുക്കൂല ഇ വേറെ എന്തെലും നോക്കണം
വേറെന്തെങ്കിലും ആക്ക ന ഇപ്പ പോട്ടെ ആദ്യം കൊറച്ച് വാങ്ങി വച്ച ഇരിക്കണ്ട് അനോടൊക്കെ ഒന്ന് ഒപ്പിച്ച നാളെഞാന്തേരൊക്കെ ഉണ്ടാക്കണം രണ്ടുസം ഉണ്ടല്ലോ
ഇന്നലേ ഇന്നലെ വാങ്ങി വച്ചത് അപ്പൊ നാളേക്ക എന്തെങ്കിലും വാങ്ങണംൊക്ക ഒക്കെ വിചാരിച്ചേനി പ്പ നി നാളെൊന്നും പണയില്ല ഞൻ മറ്റന്നാളെ പണിയുള്ളൂ അപ്പൊ ഇനിയിപ്പതന്നെ ഇന്നും നാളും കൂടെയാണ് കണ്ടാണത് ആഹ ഒന്നാല മഴ ആട്ട് പണി ഉണ്ടല്ല ഇനിപ്പ ഇന്നും ആള മോറ പുതുമ മത്ത ആയൊണ്ട്
ആഹറം
പിന്നെ
ഇവിടെന്ന ഒന്നും ഒയിവില്ല നാളെ പി പിന്ന വെള്ളിയാഴ്ചയല്ല ആ
ചെലപ്പോൾ ശർക്കര വാങ്ങി പോണംന്നാ പിന്നെ പായസം ഉണ്ടാക്കാം കുറച്ച് ഗോതമ്പണ്ടാട തമ്മല്
ഉ ഉ
അവടുടെക്കൊ വിചാരിക്കും പലവേ
പിന്നെ ഇമ്മന്റെ ഇൻക് ഇവിടെ ഇമ്മക്ക് ഇവിട് ഇവിടെത്തെ ഇമ്മാക്കാ
അല്ല ഇന്റെമ്മ ഇന്റെ ആങ്ങൾക്ക് പേരട്ക്കാന് അപ്പം ഓൻ ഗൾഫില്
അയ് ശരി കല്യാണം കഴിഞ്ഞതാ
ഇല്ല ഓന് ഇരുപത്താറ് വയസ്സ് ഇനി ഇങ്ങനെ നോക്കണം
ഉം
കല്യാണം നോക്കണം ഉം ഒനാണക്കിൽ പെ പ്പണി കഴിഞ്ഞിട്ട് മതിപറഞ്ഞങ്ങനെ നിക്കാ ഇഞ്ഞൊക്കെ ഇപ്പോത്തെ കുട്ടിയെക്കൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ അപ്പോ വാർപ്പ് വരെ ആണെങ്കിലും ആ ചോര്ന്ണ്ട്പ്പ ഞങ്ങടെ വീട്
ആ ആ
മാണ്ട ഓർ ഞങ്ങൾ ആറ് പെങ്ങന്മാരു ആണേ ആയിക്കെന്നെ സെറ്റവാണെകിൽ ഇനി പണിയക്കാരം ഏ പെങ്ങമാരെ വാരിയങ് കേട്ട പെണ്ണ്കുട്ടികക്ക് വേണ്ടിനു
ആഹ അതെന്നെ ഹാ
നല്ലരു
നാ ക് ഞങ്ങൾ അങ്ങനെ ഞങ്ങള് ആറണ്ണം ഒന്നൂല്ല്യ ഞങ്ങള് മൂന്നാളാണ് ഒരാളങ്ങളി ഒന് ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളു
അ ശരി ആഹ പ്ലസ്‌ ടു കഴിഞ്ഞിട്ട്ഉള്ളുല്ലേ
ഉം ചെർതാണ്
ന്തായാലും ഇപ്പം പോയരെ ഞങ്ങ രണ്ടാള കുടരിക്കലഴച്ച് ഏ ഒരാള കല്യാണം കഴിച്ച്
അപ്പൊ പോയിട്ട് കൊറ ആയോ
ഉ ഇപ്പം മെസ്സ് പോയിണ് എട്ട് കൊല്ല ഇപ്പം പോവൻ തുടങ്ങിയിട്ട് ഇരു പതിനാറ് വയസ്
തന്നെ
ആഹ പതിനേക്കെ വയസ്സില് ആ അങ്ങനെ പോലടങ്ങിട്ട് ഇപ്പ ഇങ്ങനെ ഓൻ തന്നെ ഓന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലസ് ടു യാണ്ട് പാസായി അവിടെ പല പല ത് നോക്കും ഇതൊക്കെ സെക്യൂരിറ്റിാണ് പോയൊന്ന് ഒന്ന് അത് ഒന്നും അല്ലെനി അങ്ങനെ രസം കൂടി പൈസ ഉള്ളെന് പൊർ കുറച്ച് റിസ്ക്ണ് റിസ്കുകളൊക്കെ എങ്ങനെ എടുത്ത്ടുത്ത്ടുത്ത്ടുത്ത് അങ്ങനെ പോണ്
ഏഹ്
അങ്ങനെ പോണ്റിയ അപ്പം കല്യാണം കഴിച്ചിക്കോന്ന് അങ്ങനെ പറയും ഓനെ തന്നെ ഇപ്പോത്തെ കുട്ടികളൊക്കെ സ്വഭാവം അത് ഇതൊക്കെ കേട്ട് ഓന തന്നെ മടുപ്പാണ് എകല്യാണം കയിച്ണോലോട് താല്പര്യന്നുല്ല്യ
ഇപ്പയ്നി കിട്ടാൻലല്ലോ എല്ലാരും അ ന്താ ലവ് മാരേജ ആയോണ്ടെ ആഹ് ചെയ് അതെന്നെ കണ്ടക്കാത്തോൽക്ക്പ്പല്ല്യ
ഉം ഇന്റെമ്മങ്ങനെ പറയുവോനോട് ഇജോട്ന്നേലും കൊണ്ടച്ചക്കോന്നറിയും. പോ നറിം
ഞാനും ഞങ്ങളും അങ്ങനെന്നെ പറയല് നല്ലതാണെങ്കില്ല നല്ലതും ക്കി ആക്കോണ്ടിയർഞ്ഞ് എവിട്ന്നും. എന്താ ഞമ്മക്കൊരു കുടുംബം കൂട്ടും കുടുംബക്കെ ഉള്ളൊരു അയ് ആവണല്ലോ ഉം ഒന്നിള്ളൊക്കാണെങ്കി നല്ലതാണെങ്കി ജ്ജ് കണ്ടെച്ചൊണ്ടി ഞങ്ങൾ പ്പളേ പറഞ്ഞൊട്ക്കലാ
ഉം ഒെ പറയലണ്ട് പറയുമ്പോപറെം ക്ക് വിച്ചണെങ്കിൽ ത്തും കണ്ടെക്കൻക്കാവില്ല വെറുതേ പെൺകുട്ടികളെ ശാപം വാങ്ങി വെക്കാന ആാവില്ല കുറവണ ഏതാലും എൻ്റെ അമ്മ കുറേ പറഞ്ഞഞ് പറഞ്ഞ് പറഞ്ഞപ്പോൾക്ക ഇട്ട് ഒട്ട്വാണെങ്ക ഒട്ടിക്കോട്ടെ പെണ്ണില്ലാത്തലും ജീവിക്കില്ലേരെലോടിക്കും ഉമ്മ മാറി ഉമ്മനെ ഓനട് മാറ്റി അപ്പ ഉമ്മനോടെ കാര് എത്തി പറ വിന്ന് പോയാ അവന് പെണ്ണില്ലാത്ത എത്ര ജീച്ച ജനക്ക് പെന്നെ വേണ്ടാെ അവിടെത്ര പെങ്ങന്മാരില്ലേ ഒക്കെ പറയാ അപ്പൊ ഓനങ്ങ് ക്ലാസ് എടുത്ത്ടുത്തിട്ടാണേ
ഉം ഉം ഉം അവനാനോ വിധിച്ചേ എവിടെങ്കിലും ഒന്നു ഉണ്ടാവും പഠച്ചവൻ അങ്ങ് കണക്കാക്കി ഉണ്ടാവല്ലോ
അതന്നെ കണക്കാക്കിണ കണക്ക് കിട്ടും
ഉം അതന്നെ
നമ്മൾ കുറേ ആലോച്ച് ടൻഷൻ അടച്ചിട്ടൊന്നുംകാര്യല്ല
ഉം വീട് തറ വല്യ തറയ
ആഹ കൊഴപ്പല്ല അതെത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അറിയില്ല പിന്നെ പതിനാറ് ലക്ഷം ഉർപ്പ്യ ആയി ഇത് പത്ത് തൻറെ സ്ഥലമുണ്ട് കല്ലും ഉണ്ട് തറിയുണ്ട്ക്കെ പാടെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ റോഡ് സൈഡ് താല് പവിടന്ന് നോക്കിയ ബസ്സ് ചിലെ പോണതാണ് അതിനത്രം അവര് കൊറച്ചും നടക്കാറുണ്ട് എത്ര
ഉം ഉം എന്നാലും ബസ്സൊക്കെ പോണ കാണെങ്കി ഇപ്പ അതിനാത്രൊന്നും ഇല്ലല്ലോ ആ സ നല്ലത നല്ലടത്താവാതൊക്കാ നല്ലതും
ആഹ പൊട ഇതൊക്കെ ഞാൻ പറയാം ഇവിടുന്ന് മമ്മക്ക് ബസ്ായിരുന്നു ഓണർസിനായിട്ട് മണ്ടിയാലും മ പായ ബനല്ല
ആ തോലൊക്കെ എടുത്ത് ആഹ അതന്നെ പാർക്കോളൊന്നും കൊഴപ്പില്ല പിന്നത്തെ പണിയൊക്കെ നമ്മൾ എ എത്തണ്ട് ആബോത്തിനെ വർക്ക് വരെെ എടുത്ത കാണാൻ ഉണ്ടാവലോ നമുക്ക് അപ്പൊ ഒരു ആവശാണ് പിന്നെ ഓരോ ദിവസവും ഓരോ സാധന ത്തിു വേല
അ തന്നെ കല്ല സിമെൻറ്ൊക്കെ ആണെങ്കിൽ പണിക്കൂലിയ ആാണ് കുത്തിിക്ക ആയിരത്തിന്റെ പുൊറത്ത് എല്ലാത്തന്നും മണിക്കൂലി എറക്കണം ഒരാൾക്ക തന്നെ
കങ്ങിനൊക്കെ തുടങ്ങിയാലേ എന്തോ ഒരു വേലയ്യ ങ്ങിന്റെ സാധനത്തിനൊക്കെ എന്ന പ്ലബബിങ്ങും വറിങ്ങും എല്ല പ
മം ഉം ഉ ഉല്ലേന്നെ
ഉം ന
ആയിക്കോട്ടെ ഉ ഉ ഉ ശരി
ഉ